ഉം ഓഹ് സുഖാണോ
എന്താ പരിപാടി രാവിലെ തന്നെ
രാവിലെ തന്നെ ചോറും കൂട്ടാനൊക്കെ ഇങ്ങനെ ഇണ്ടാക്ക
ആഹ് ചായക്കടി ഒക്കെ ഉണ്ടാക്കിയോ
ചായക്കടി ഉണ്ടാക്കി കഴിഞ്ഞു കുടിച്ചു ഉം ഏഹ്
എന്തേണ്ടാക്കിയേ
ഇന്നോ ഇന്ന്പ്പം എന്തേണ്ടാക്കിയച്ചാല് ഇന്ന് ഞങ്ങള് പ്രത്യേകിച്ച് കടിന്നുല്ല സ്കൂളൊന്നും ഇല്ലല്ലോ വിചാരിച്ചിക്കാണ്ട്
ആഹ് ആഹ്
സ്കൂളൊന്നുല്ലചാര്ച്ച് പഴം പിഴ്ങ്ങിയേക്കെ അല്ലെങ്കിലെന്നും ചായയും കടിയും ചാറൊക്കെ ഉണ്ടാവും
അതെ അതെ
ഇന്ന് ഞാൻ കുട്ടിയൾക്ക് ഓടി ഓർത്ത് പോവാലോ വച്ച് പഴം പീങ്ങിക്ക ഇങ്ങളെന്തേണ്ടാക്കിയെ
നമ്മളിവിടെ പുട്ട് കയ് ആയിട്ടില്ല കഴിക്കാൻ ആയിട്ടില്ല നമ്മള് ലേ റ്റാവും കൊർച്ച് ഒമ്പത് മണിയൊക്കെആവും ഒമ്പത് ഒമ്പതര പത്തുമണിയിലൊക്കെ ആവും സ്കൂളില്ലല്ലോ അല്ലല്ല നേര്ത്തെ ഇപ്പ ഇണ്ടാക്കുന്ന അത്ര സ്കൂളല്ലാത്തോണ്ട് കൊറച്ച് ലേറ്റ്
ഏഹ് ഇവടെ ആറര ആവുമ്പോക് എനിക്ക് ചായയും കടിയാവും മദ്രസക്ക് പോകുമ്പോത്തനെ
അതെ അമ്മ ഇല്ല മദ്രസൽ പോവുമ്പോ കുട്ടികള് എന്തായാലും കഴിക്കൂല മദ്രസ് വന്ന്ഴിഞ്ഞട്ടെ കഴിക്കു
തന്നെ ഏ ഇബടെ മദ്രാസക്കെപോകുമ്പട്ക് എന്തേങ്ങൊന്ന് വാണം ചെറ്ന്നനെ ഇന്നട്ട് പിന്നെ മദ്രസ മദ്രസ വിട്ട് വന്നിട്ട് ആ കടിയും കൂട്ടി പൊടിച്ചു പോകും പിന്നെ ചായയും കടിയൊക്കെ നേർത്തെയാവും ചോറും കൂട്ടാനും അങ്ങനത്തൊക്കെ നേർത്തെങ്ങട്ടാണ് മറ്റേത് നമ്മളെ പണി എത്രയായ്ലും കയ്യൂലെ എ ചോറും കൂട്ടാനും ഇപ്പ ചോറിന് ചോറ് ചോറിന്റെട്പ്പത്ത് ഒരട്പ്പത്ത് ഉപ്പേരിക്കെച്ചു ഞാനട്പത്ത് കറിക്കക്കെനിക്ക പർപ്പെടാണ്
അത് ശെരി
മത്തൻ കറി വെക്കാണ് പയറും പയറും കയ്പങ്ങ ഉപ്പേരിണ്ട് അട്പ്പത്ത് അഹ് വെന്ത് വാങ്ങിട്ടാണ് അവിടെ ഇതാപ്പൊ മത്തൻ കറിയക്കണം
ആഹ് വെറകടുപ്പിലാ
ഓ ഒക്കെ വെറക്അട്പ്പിലന്നെ ഈ മത്തനൊക്കെ മൺച്ചട്ടിയിലാണ് വെക്കെ പുറത്ത് ചോറ്ള്ളിലും വെക്കും ചോറ് ഞാ ഉള്ളിലുവെച്ചു ഇനി ഇവിടെ ഇതും വെക്കാണ്
അതെ അതെ ആ ഇവിടെയും വിറകടുപ്പുണ്ട് ചോറക്കെ അതില്ന്നെ വെക്ക
ആഹ് അതെ അത്ണ്ടാന്നാ പിന്നെ ഇങ്ങനെ കാലത്ത അങ്ങനെയും മ ത്തനെ അങ്ങൻത്തതൊക്കെ കണലിലങ്ങനെ വേവണം
അതെ അതെ ആ വേ ആ വിറകടുപ്പിൽ വെച്ചതാ നല്ല ടേസ്റ്റ് ആണ് കനലിൽ ഇങ്ങനെ വെന്ത് വന്നിട്ടുള്ളെ
ആഹ് കുക്കർലും ഇതിലൊക്കെ അങ്ങനെ വെ ക്ക്‌ണ ഇവടെ ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ട് ഓൽകൊന്നും വല്യഇഷ്ടല്ല അത് രസുല്ലല്ലോ പിന്നെ കാട്ടി കൂട്ടി വെക്കണെനൊന്നത്തും പറീല
ആഹ് അതെ വായിക്ക് നല്ല നല്ല രീതിയിൽ രുചിക്ക് തിന്നണങ്കില് അങ്ങനെണ്ടാക്കിയ നല്ല ടേസ്റ്റ്ണ്ടാവും
ആഹ് ആഹ് ആഹ് അഹ് അങ്ങൻതന്നെയാ
ഇവിടെ പുട്ടിനെ നനച്ചു വച്ചിട്ടുണ്ട് ഇനിപ്പ ചുടണം പുട്ട്ണ്ടാക്കണം ആഹ് കറിഴിണ്ടാക്കിവെച്ച് കടൽക്കറി
കറിയോ പുട്ട്ക്കെന്താ കറി
കടലക്കറി നമ്മളൊരു വെള്ളക്കടലല്ലേ
പയങ്കറി അതൊന്ന് വെച്ച്ടുത്തോക്കണ്ടേ കുട്ട്യാള്ണ്ടോ ഇങ്ങക്ക് ചെറിയേ
ആഹ് ഇണ്ട്
അവർക്ക് പഴം കൊണ്ട് ഒരു കറി കറിണ്ടെ അഹ് വെച്ചൊടുത്തേക്കോണ്ടി നല്ല ഇഷ്ടയ്കാരം
എങ്ങനാ
മ്മള് സാധാ നീന്ത്രവായക്കല്ലേ
ആഹ് ആഹ്
ആ നീന്ത്രവായിക്കാ ഒന്നന് വർക്ക പ്പപൗത്തത്ട്ടോ
ആഹ് ആഹ്
പൗത്തത് നല്ലോണമ്മള് നമ്മള് നെയ്യില് നമക്ക് വാട്ടൂലെ
ആഹ് നെയ്യ്ല പഴംവാട്ടല് ഉം
ആ ജസ്റ്റ് നെയ്യില് ഒന്ന് വാട്ടിട്ട് കൊറച്ച് വാട്ടിട്ട് അയിക്ക് പിന്നെ തേങ്ങാപ്പാല്. ഏലക്കായി ഇട്ട് അരിച്ച് പാര്
ഓ അയ് ശരി ആഹ് ആഹ്
പഞ്ചസാരയിട് അപ്പൊ കുട്ടികക്കെ കൊറച്ച കുറന്ന നെ ആയാലും നീണ്ട്ട്ട് ആയാലും. കുട്ടിയക്കല്ല ഓല് പുട്ടാണ്ട്
മോന് എട്ടു വയസൊക്കെ ആയി മോനിക്കക്ക് ഇഷ്ടം ഇങ്ങെനെ ഇതൊക്കെയാണ് കൊറച്ച് എരിവ് ഉള്ള ഇതൊക്കെ. മ് ഇച്ചഅയ് ചെറിയ കുട്ടി ങ്കിൽ അങ്ങത്തൊക്കെ ഇഷ്ടപ്പെടും ഇത് പിന്നെ കറിയ.
എന്റെ ചെറ് തിന വലിയ മോള ഒമ്പതാം ക്ലസിലാണ് മറ്റത് അഞ്ചിലാണ് ഒൽക്കൊക്കെ ഇഷ്ടാ ഇങ്ങനെ. പുട്ട് പുട്ടിണ്ട് പറയുമമ്പോ പുട്ടക്ക് പയൻ കറി പയൻ കറി പറി ആഹ് അ പുട്ട് ഇങ്ങനെ നെയ്യില വാട്ടി തേങ്ങാ പാലങ്ങനെ കുറന്നനെ പാരെല്ലേ എന്നിട്ട് പിന്ന
ഉം
പഞ്ചസാരയിട്ട് കാണാൻ നിക്ക്പ ഇഷ്ടം എല്ലാവർക്ക ഇഷ്ടംവിട ആണുൾക്ക്ഈ അസ്ബൻഡനൊന്നും വല്യഇഷ്ടല്ല
ആ അതെ ആണെ
അപ്പൊ ആ കറിയാവുമ്പോ ആ കറിയന്നെ അല്ലാതെ രണ്ട് കറിയൊന്നും ഉണ്ടാക്കൂല.
അതെ
എട്ടര ആകു പോത്തിന് ചോറും മാണംസ്കൂൾക്ക്
ആ ആഹ ഒരു കറി ഉണ്ടാക്കിയാല എല്ലാം അയ്ല് കഴിയും അല്ലെ?
ആ ഒരുകറിമെലന്നെ അങ്ങനത്തെ കറിക്കെ പയം ഉണ്ടാവുമ്പോ അയ്നനുസരിച്ച്.
ആ ആഹ്അപ്പം കുട്ട്യാക്ക് സ്കൂള് കൊടുത്തവിടണോ ചോറ്‌
ഓ ചോറ് വാണം വല്യഓള്‌ കൊണ്ടോകും.
ആഹ് ആഹ്
വല്യഓള് കൊണ്ടേകും പിന്നെ പിന്നെ മറ്റോന് പിന്നെ അവടന്ന് കിട്ടും മൂത്ത കുട്ടി ഒൻപതാം ക്ലാസില്
ആഹ് ആഹ്
മൂത്തത് ഒൻപതില് മറ്റേത് അഞ്ചില് ഒന്നില് പിന്നെ ചെറുതാണ് നിങ്ങളതോ?
ഹസ്ബന്ഡ് ജോലിക്ക് പോയോ?
ആഹ് പോയി ആ അവിടെ തന്നെ ആണ് ഇങ്ങളെ കുട്ടികളക്കെ എത്രയിലാ
ഒരു ഒരു കുട്ടിയാ മോനിക്ക് എട്ട് വയസ്സ് ആ മദ്റ മദ്രാസിന്ന് വരണത്ര ശനിയാഴ്ചല്ലേ മദ്രാസ വിട്ട് ആഹ്
ഒരു കുട്ടി മദ്രസ ണ്ടാവില്ലല്ലേ ഓന് ഓളാ ഓന്
മദ്രസണ്ട്
ഏ ഇണ്ടേ ഇന്റെ മോ ഇന്നുണ്ട് ഒരു മോൾ രാവിലെ പോയി
അതെ
പിന്നെ മറ്റേതിന് വെള്ളിയാഴ്ച ഉണ്ടാവും ഒ ഒന്നാം ക്ലാസത്തോ രണ്ടാം ക്ലാസത്തോന് അപ്പൊ ഇന്നല്ല ഇന്ന ഒരാൾ ഒബണിക്ക് പോകും പലേ ടൈം
അത് ശരി ആ ആഹ്
ഞയാറാഴ്ച്ചല്ലേ ഇന്ന് ശനിയാഴ്ചല്ലേ
എങ്ങനാ
അപ്പന്ന് ഇന്ന് ശനിയാഴ്ച ആയോണ്ടേ
ആഹ് ആഹ്
പിന്നെ ഒമ്പത് മണിക്കാണ് ഒരാൾക്ക് രാത്രി മദ്രസിലെ കുട്ടിയാൾക്ക് ശനിയാഴ്ച ഒം രാവിലെയ ആണ് മറ്റൊലെ മദ്രാസ് വിട്ടിട്ടേ
അതെ, അതെ.
ഉം പിന്നെ എന്താഞ് ഉച്ചക്കൊക്കെന്താ ഫുഡ്?
ചോറുണ്ടാവും ഒരുപ്പെരിണ്ടാവും.
മീന് മറച്ചൊക്കെ എന്നാ മീന്, മീന് എറച്ചൊക്കെ ഒന്നും വാങ്ങോ? ആഹ് ഇവ്ടെ പിന്നെ മീന് അങ്ങനത്തെ ആ
ആഹ് നിർബന്ധം ഇല്ലെയിക്കുവല്ലെ.
നിർബന്ധം ഇപ്പൊ ഇവിടെ ഉമ്മേം ഇപ്പൊക്കെല്ല വീടാണേ.
ഉം.
അങ്ങനെ എല്ലാർക്കുന്നും മീനിഷ് ഞാനും ഉപ്പിയും കുത്തിഅളൊക്കെ തിന്നു.
ആഹ്, ആഹ്
മീന് ഹസ്ബന്റിന് മീം മറ്റൂല.
അതെ.
ആഹ്. അങ്ങന പലർക്കും പറ്റണോലും പറ്റാത്തോലും കൂടിയാ.
ഒ അയ്‌ശേരി ആഹ്, ആഹ്. ഇവിടെപ്പ അങ്ങനെയല്ല ഉ, ഉ ഉച്ചക്കത്ത് ചോറിന് മീൻ കൂട്ടാൻ വേണം.
ഉം.
എങ്ങന.
ഏ രം തമീൻ കിട്ട മീന് കൂട്ടുന്നവർക്ക് ഓരൊണക്ക മീൻ കിട്ടിയാലും മതിയെ.
ആഹ് മതി, അതും മതി, അതായാലും മതി, കൊഴപ്പോല്ല. ഉം. ഇനീപ്പം മഴയ ഇപ്പം മഴ കൊറവൊണ്ടായൊണ്ട് മീൻ കിട്ടുന്നുണ്ട് കുഴപ്പോല്ല. മഴ നല്ല മഴക്കാലം വന്ന ഒണക്ക മീനേള്ളു.
ആ മീൻകുട്ടിയായ ശീലായ മീൻല്ലെങ്കി ഭയങ്കര എടങ്ങേറ.
ഉം. പറ്റുവേയില്ല.
അ ചോറ് അപ്പുത്ത ആയിട്ടാണ് വേറെ മിറ്റടിച്ചൊരീട്ടുള്ളൂ ഇനി ഇപ്പോ എന്ധെല്ലാം അ അപ്പുറത്തക്കങ് പോയ കുട്ട്യാള് കെടന്നത് നീച്ചത് മട ക്കാം ഉം.
ആ, ആഹ്.
പണന്നെയല്ലേ പണിക്ക് കൊറവൊന്നുല്ല.
മുറ്റൊക്കെ തോനെണ്ടോ?
ഇല്ല എനക്ക് മുറ്റം കൊറവാ. അകണ്ട്. അക അയിന് വേണ്ടി അകണ്ട്.
ഓ അത് ശെരി. ആ, ആ.
അടുക്കള നല്ലോണംണ്ട്. വലിപണ്ട്. വീടും ഇതൊക്കെ തൊടക്കാണ്ട്.
അതെ. എന്നും തൊടച്ചിടൊ?
ഓ എന്നും തൊടക്കും. ഞമ്മക്ക് അതില തൊ ടച്ചിട്ടില്ലെങ്കി എതന്നാ പിന്നെ ഒന്ന് കേയറിണ്ടെങ്കി ഒരു ഗതിയാടാണേ.
അതെ, അതെ.
ഇങ്ങള് തൊടക്കൂലേ?
ആഹ് എന്റെ വീട്ടില് കാവിആണ്. അതോണ്ട് പിന്നെ കൊഴപ്പുല്ല ആഴ്ചേൽ ഒരു ദെവസേ തൊടച്ചിടൂ. അങ്ങനെ വൃത്തികേട് ആവൂല.
ങയ് അത്
ഹൊ എ ആഹ് ഹോളിലൊക്കെ അങ്ങനെ ചീയാ ഹോൾ. ഹോളിലൊക്കെ അങ്ങനെ ചെയ്യും. പിന്നെ കിച്ചണ് ടൈലാന്ന്. കിച്ചണ് തൊടക്കും, കിച്ചണ് ഡെയ്ലി തൊടക്കും.
ഏഹ് ഞങ്ങൾ ഡെയ്ലി ആകെ തൊടക്കും. വീടും അടുക്കളേം. ഡൈനിംങ്ങാളും ങ്ങക്ക് മേലക്കുണ്ടേ. മേലക്ക് പിന്നെ ഞാലുസേ, അഞ്ചുസ കഴിഞ്ഞിട്ടേ കേറൂളേ.
ആഹ് പക്ഷെ കാവി ആയോണ്ട് ആഴ്‌ചേലായാലും കൊഴപ്പുല്ല. ആ വൃത്തി അങ്ങനെ തന്നെ നിക്കും.
അങ്ങനെ നിക്കുണ്ടാവുലേ അത് ഏത് വൃത്തിത്ത ഞങ്ങക്ക് അ നമുക്ക് ആ നിസ്കരിച്ചാണ്ട് കേറുമ്പോ തൊടച്ചിട്ടില്ലെങ്കിലൊരു
അയ് ശരിയാന്ന്. അത് റൂമ് റൂമില് അധികും തൊടക്കും. റൂമില് ചിലപ്പോ ഒരു മൂന്നൂസക്കെ കൂടുമ്പോ തൊടക്കും. പക്ഷെ ഹോളിള് ഒന്നാമത് പിന്നെ മോൻ മാത്രേ ഉള്ളൂ വേറെ ആരും കുട്ടിളായിട്ടില്ല പ്പാര് ഇങ്ങനെ അഴ്ക്ക് പി ആഹ് പിന്നെ അങ്ങനെ അ എല്ലാരും ശ്രദ്ധിച്ചിട്ട് കേറുന്നോണ്ടൊന്നും വൃത്തി ഏടാവൂല്ല
ആഹ് ഇല്ലേ ആഹ് ഇവടെ ഇവടെ കുട്ടികളെല്ലാണ്ട് പ്പോ ആരാ കേറ എല്ലാരുല്ലതേ
ഏഹ് ടൈലാവുമ്പ നമുക്ക് പെട്ടെന്ന് ഭയങ്കര പെട്ടെന്ന് മോശാവും
ആഹ്
ച് ടൈലാം ഒന്നെങ്കിലും ആയിക്കനെ പെട്ടെന്ന് മ്മള് കാണൂലേ
വെള്ള ടൈല
ആഹ് എന്ത്
ആഹ് ആഹ്
വെണ് എ് വെണ്ണുറം കളറ് ടൈലാണേ അപ്പൊ പിന്നെ ചളി ഒന്നും ആവുന്നില്ല ന്നാലും ആയാലും ആയില്ലേങ്കും തൊടക്കും ഇബര് സ്കൂളിക്ക് പോയ ന ഇന്ന് ഇനി നോക്കിട്ട് കാര്യല്ല
അതങ്ങന നമ്മളൊന്ന് ശീലായി കഴിഞ്ഞ പിന്നെ നമുക്ക് പറ്റൂല അതില്ലാണ്ട്
ആഹ് അത് ശരി ഇങ്ങള് പറ മ്മക്ക് അത് അതൊരു സ്വയ്ലി ആണ് തൊടക്കണം തൊടക്കലും പ്പ തിരുമ്പലങ്ങട് കഴിഞ്ഞാൽ തന്നെ പകുതി പണികഴിഞ്ഞു
ആഹ് അവൊരു മനസ്സിനൊരു സമാധാനായിരിക്കും
ആഹ് ഒരു മനസ്സിന് സമാധാനായിരിക്കണം ഞാൻ തൊടക്കലും ചോറും കൂട്ടാനും ആയ സിംഗും വീതനെക്കെ അടിച്ചു വൃ ത്ത്യാക്കി തൂത്തിട്ട് അടുക്കള ക്ലീനാക്കണം പിന്നെ എനിക്ക് അടുക്കളേക്ക് ഇപ്പ ഇഞ്ഞി വാ ഞാപ്പഞ്ഞി മക്കള് രണ്ടു മൂന്ന് ആ ഏതാണ്ട് നീച്ചേനെ അത് നീച്ച് ചായുടിച്ച് ക്ലീനാക്കി അപ്പോത്തിന് പ്പോ കഞ്ഞിക്കൊരു ണ്ടി ഒര് ട്രിപ്പ് വരും പിന്നെ അത് കഴിഞ്ഞ്മ്പോത്തിന് ഉച്ചക്കത്തെ തൊടച്ച് ക്ലീൻ ആക്കുമ്പോ തന്നെ അടുക്കളിം ക്ലീൻ ആക്ക്യാ ഉച്ചക്കത്തിന് പിന്നെ വൈകു നമുക്ക് അങ്ങനെ ആണല്ലോ
അതെ
എവടാമ്കൊഴിവ്
ആഹ് ആഹ് ഹസ്ബൻ്റെരോ ഹസ്ബൻ്റ് ഉച്ചക്ക് ചോറിനുണ്ടാവോ
ഇല്ലേ ഹസ് ഹസ്ബൻഡ് പണ്ടാരിയാണ് അപ്പൊ പിന്നെ ഓലവിടുന്ന് ഹോട്ടലല്ലേ
അതെ
ഉം അവിടുന്ന് ചോറുന്ന് വരുമ്പോ സമയം നാലാണ് പോകും രാവിലെ നാലരക്ക് പോയിട്ട് എ് എ് ഓട്ട ഓട്ടലില് ഇപ്പ ചോറ് വെക്കണാളാ
ഓഹ് അത് ശരി ആഹ് ആഹ്
അപ്പൊ പിന്നെ ങ്ങള ഹസ്ബൻ്റോ ആഹ് ആയിക്കോട്ടെ